ഹലോ
ആഹ് ആരാണ്
മനസിലായില്ല അനക്ക്
ആഹ് അപ്പ മനസ്സിലായി ശബ്ദം കേട്ട മനസ്സിലായി
ഞാനും കര്തി മറന്നോന്ന്
ഇല്ല അറക്കൊന്നുല്ല എന്നിട്ട് ഇപ്പ എന്താ പരിപാടി എന്താ
ഇപ്പ എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല ഇപ്പ വെറുതെ ഇരിക്ക വീട്ടില് അവിടെ എന്താ
അറ്റേ കേൾക്കുള്ളേ വേറെ ശബ്ദൊന്നും കേൾക്കണില്ലാല്ലോ
ഏഹ് വേറെ ഒന്നും ഇല്ല
ആഹ് ഞാ ഇപ്പം ന്താ ചെറിയൊരു കച്ചവടം അങ്ങ ആഹ് ചായൊക്കെ കുടിച്ചു
എന്താ പരിപാടി
എന്താ ചെറിയൊരു കച്ചോടത്തിന്റെ എന്താ ഒരു കാര്യങ്ങൊക്കെ വേണ്ടിട്ടേ കുറച്ച് വിദേശത്തക്ക് വന്നു കാണാൻ ഒരാളെ കാണാൻ വേണ്ടീട്ട്
ഏഹ് ഇപ്പൊ വിദേശത്താ ള്ളേ
ചെന്നൈ കുറച്ച് ദൂരത്ത് പോകും നാട്ടില്ല അപ്പൊ
ആഹ് ഇനീപ്പം എന്നാ വരി നാട്ട്ക്ക് എന്നാ വരിയാ
നാട്ട്ക്ക് എപ്പള രണ്ടു ദിവസം കഴിയും കാരണം ഇവിടുന്ന് കൊഴിയാളെ ഇറക്കണം കൊഴിയാളെ ഇറക്കിയിട്ട് നാട്ട്ക്ക് എത്തണം കാര്യങ്ങളൊക്കെ റെഡി ശരിയാക്കും വേണം നാട്ടില്
ഏഹ് എന്ത് കച്ചോടാണപ്പൊ കൊയി കച്ചോടോ
ആഹ് നമ്മള് ചെറിയൊരു കുറച്ച് കോഴിയാളെ വളർത്താൻ കരുതുന്നുണ്ട് കൊയാളെ കടെലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്
എങ്ങനത്തെ കോഴാ നാടൻ കോഴികളാണോ അല്ലാതെ മറ്റേ വെള്ളക്കോഴിയാണോ
വെള്ളക്കോയിനെ ന്നെ എന്താ നമ്മള് ഇവിടെ സ്ഥാപനം കണ്ടീന് കൊറച്ച് നമ്മള് ഒരു നാലീസം മുമ്പ് അത്ര ഇതപ്പോ ഒരു സ്ഥാപനം കണ്ടീനൂ അതെന്താവെച്ചാല് ഈ കോഴിക്കുട്ടികളെ കൊടുക്കൂ ലെ നമുക്ക് തരും നമ്മള് കൊറച്ച് പൈസ കൊടുത്താ മതി അപ്പൊ ഓര് കോഴിക്കുട്ടിയാളെയും കോഴത്തീറ്റും തരും ചെയ്യും ഞമ്മള് പിന്നെ എന്താ ഒരു നാല്പ്പത് ദിസം അതിനെ നന്നായി നമുക്ക് വളർത്ത എന്നിട്ടമ്മ തിരിച്ചു കൊടുക്ക അപ്പൊ ഓര്ക്ക് കുറച്ച് കൂടി പൈസ കൂട്ടിയങ്ങട് തിരിച്ചു തരും എന്താ വളർത്തിയെൻ്റെ അപ്പ പിന്നെ ഓരന്നെ ക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും നമുക്ക് ഒന്നും പേടിച്ചേം വേണ്ട അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
അത് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ കോഴിയളെ ആഹ് പത്ത് കോഴാന് ഞമ്മെ വീട്ടക്ക് ആദ്യം പത്ത് കോഴന് അദ്യം വരെ തന്നിന്നു പത്ത് പോയി അതേമാതിരി കോഴിക്കുള്ള കൂടും തീറ്റിയും എന്നിട്ട്
ആഹ്
നമ്മള് ദൈങ്ങാണ്ട് നമ്മുക്ക് മുട്ടീന്നൊക്കെ നമ്മുക്ക് എടുക്കാം പിന്നെ കൊറച്ച കഴിഞ്ഞിട്ട് എത്ര ദിവസത്തെ കണക്കുണ്ട് എനക്ക് നേരം അറിയില്ല ഉമ്മ നോക്കീന്നേ എന്നിട്ട് നമ്മള് തിരിച്ച അധേമാര് കൊടുക്കുക അത്ര ദിവസംല്ലാം മുട്ട നമ്മുക്ക് എടുക്ക നമക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം
ആഹ് ഇത് ഇതിപ്പോ പത്തെണ്ണന്നല്ലേ ഏകദേശം ഒരു ഒരു എന്താ സമയം തന്നെ നന്നൂറ് കിലോ നന്നൂറ് പോയ ആള ഇറക്കും നമ്മ കൊറച്ച് വല്യ കാര്യങ്ങളൊക്കെെട്ട് ചെയ്യാൻ പോന് നാട്ടത്തെ ചെങ്ങായിമാരൊക്കെ കൂട്ടിയണ്ട് എന്ട്ട് മറ്റേ കടിയക്ക് കൊടുക്കാനാണ് റക്കാൻ വേണ്ടിട്ട് റക്കാൻ കൊടുക്കാനാണ് ഉം ഇപ്പ മുട്ടന്നണ്ടാവുന്നപ്പൊ
ഇതിനപ്പോ എവിടെ കൂടന്തൊക്കെ എവിടെ തയ്യാറാക്കീക്കണേ? കോഴിക്കൂടൊക്കെ എവിടേണ്? വീടിന്റെ അട്ത്തന്നെ?
അല്ല ഞമ്മള്, എന്താ മൂത്താപ്പാന്റെ കുട്ടി ഇതിന് മുമ്പ് ദുബായിലേക്ക് പോയി. അയാളാ വളർത്തീക്ക്ണ്‌. അപ്പൊ ഓനിപ്പോ നാട്ടിലില്ല. അപ്പൊ അവിടെ സ്ഥലം മൊത്തം വെറ്തെ കെടക്കാണ്. അപ്പൊ നാട്ടാരൊക്കെ കൂടീട്ട് ഞാൻ നാട്ട്ത്തെ ചെക്കന്മാരെ കൂട്ടിയിട്ട്, ആഹ് ആഹ് അവിടെ ചെയ്യാണ്. അപ്പൊ അവന് വേറെ ചെലവില്ല.
ആഹ് എന്നിട്ട് ഇനിയിപ്പ എന്താണ്, ഇത് നിങ്ങള് ഫസ്റ്റ് ടൈം അല്ല എറക്കണേ? ആദ്യായിട്ടല്ല എറക്ക്ന്ന്?
ആഹ് ആദ്യായിട്ടാണ്. ഇപ്പൊ അമ്മളെ അറക്കണ അറക്കണോലെ ചെയ്യാം. പിന്നെ നാട്ടെന്താ നാട്ടിൽന്നൊ ഒരു ബംഗാളിന്നെ കിട്ടിക്കുന്നത് എന്ത കാര്യങ്ങളൊക്കെ നോക്കാ വേണ്ടിട്ട് വിദേശ കിട്ട അപ്പൊ ആളെ വളർത്താനും തീറ്റ കൊടുക്കാനും ഒക്കെ വേണ്ടിട്ട് ആളെ നിർത്തിക്കണം.
ആഹ് പിന്നെയ്, എന്നാ കോയ്തീ റ്റാണെങ്കി അമ്മളെ കുടുംബക്കാരട്ത്ത്ണ്ട് കോയിത്തീറ്റ. ഏഹ്? അത് വേണെന്ന്ണ്ടെങ്കി പറഞ്ഞോ. ഞമ്മള് വെല കൊറച്ച്ങ്ങാണ്ട് തരാൻ പറയാ.
ഏതായാലു ഇപ്പൊ വാങ്ങണ സ്ഥാപനത്ത്‌ന്ന് കോഴിത്തീറ്റ കിട്ടും. അപ്പൊ അതിന്റെ വെല ഏതാ കൊറവ് നോക്കട്ടെ. ഏതാ നോക്കീട്ട് പറ. ആടെങ്ങനെ? എന്താ കൊറേ ഇണ്ടാവോ? നമ്ക്ക് വലിയൊരു കണക്ക് കൊറച്ച്
ആഹ് ഈ. ആഹ് ഇവല് ഇവിടെ പൊറ ക്കൊക്കെ എന്താ കേറ്റയ്ക്കുന്നോരാണ്. മ്മ് കൊറച്ചീച്ചെയൊന്നു അമ്മള് കൊടുക്കൂല. അത്യാവശ്യം തോനെ ഇണ്ടെങ്കിലെ ഇള്ളൂ അവര് കൊടുക്കല് അപ്പൊ നിങ്ങളിപ്പോ നാന്നൂറ് കോഴികളൊക്കെ ഇണ്ട് പറഞ്ഞ കൊണ്ടാണ് അമ്മള് ചോദിച്ചത്. അപ്പൊ അണ്ടേലെങ്കി ആവ്മ്പോ ഒരു മാക്സിമം ഒര് പരമാവധി കൊറച്ച് തരും ഏഹ്? പൊറത്ത്‌ന്ന്. പൊറത്ത്ത്തെ സ്ഥാപനങ്ങളല്ലാതെ ഏറ്റവും കൊറച്ച്ങ്ങാണ്ട് ഇവിട്ന്ന തരല്. അധികം പൊറ ത്ത്ന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്ന്ങ്ങാണ്ടാ വാങ്ങല്. തീറ്റയും കാര്യങ്ങളൊക്കെ.
പിന്നെ അന്റെ വല്ലിപ്പാക്ക് കൃഷിയല്ലേ? കെഴങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്?
ആഹ് ഇണ്ട്.
ആഹ്. ആഹ് അതാണ്ല്ലേ? പിന്നെ ഞമ്മളിപ്പോ പെരുമാനിക്കേക്ക് പോയി എന്താ വളർത്തണ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. നാട്ട, ചങ്ങായിമാര് കാരണം ഈ കോയീന്റെ ഇത്ണ്ടാവില്ലെ ലാസ്റ്റിംഗ് വയറിന്റെ ഇത് എന്താ, ചകിരിയും കാട്ടക്കെ അപ്പൊ അത്, ആഹ് അതിപ്പോ നമുക്ക് എന്തായാലും വിക്കാൻ പറ്റൂല്ല. പിന്നെ ആര് എങ്ങനെ കൊട്ക്കാൻ വേണ്ടീട്ടാണ്. അപ്പൊ എന്തായാലും അവിടെ അവിടെത്തന്നെ ഇടാനും പറ്റൂലല്ലോ. നോക്കുമ്പ കൂട്ടിടുമ്പോ തന്നെ നാട്ടാര്ടെ മണം കാര്യങ്ങളൊക്കെ ആകുമ്പോ നാട്ട്കാര് എന്തേലൊക്കെ പറയും. വേണ്ടേ
ഇമ്മയാണല്ലോ. അത് അമ്മക്കീ മരത്തേരങ്ങൾക്ക് എന്തക്കെ ഇട്ട് കൊട്ക്കാ. റബ്ബർനും അതിനൊക്കെ പറ്റും.
വല്ലിപ്പാനോട് ചോദിച്ചോക്ക് ആവശ്യള്ള കാര്യങ്ങള്‌. നമ്മളിപ്പോ ഏതായാലും എല്ലാ മാസം അത് കൊറച്ച് കണക്കിന്ണ്ടാവും. അപ്പൊ വേണെ കൊണ്ടോയിക്കോളീ.
ആഹ് വല്ലിപ്പാട് ചോയിച്ചോക്കട്ടെ ഞാൻ എന്തല്. വല്ലിപ്പ പൊറത്ത്ന്ന് എറക്കലാണ്. കാരണം എന്താ അത്യാവശ്യം ഇപ്പ മഴ ഇതൊക്കെ ആയോണ്ടേ, അത്യാവശ്യം നല്ല വളമ്മെ വേണ ഇപ്പൊ. റബ്ബർനതിനും
ആഹ് അത് ഞമ്മൾക്ക് വേണങ്കി സൗജന്യായി തരാ. വെറ്തെ കനം വിക്കാനൊന്നും പറ്റൂലല്ലോ. നമ്ക്ക് കാഴ് ക്കായിട്ടില്ല. കാരണം
ആഹ് ന്നാ ഞാനെ ഞാനെന്തായാലും വെല്ലിപ്പാന്റട്ത്ത്ക്ക് പോവൂ നാളെയൊ മ റ്റന്നാളോക്കെ ആയിങ്ങാണ്ട്. അപ്പൊ ഞാ കണ്ട് സംസാരിച്ചോണ്ട്.
അ
വല്ലിപ്പാക്ക് പിന്നെ വാ തോട്ടം അതേ മാരി റബ്ബറും കൊറേ ഇണ്ട്. ഏഹ് ഇത്രേ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷിയുണ്ട് വലിപ്പാക്ക്
ഏഹ് അടെ ഇമ്മ എന്താ പഞ്ചായത്തിന്ന് കോയിനെക്കെ വളർത്തി പറഞ്ഞില്ലേ ഇജ്ജ്
ആഹ്
ഉണ്ടാവും കാരണം ഞാന് കോയിമാര് കോയിനാ വളർത്തുമ്പോ നമ്മക്കിപ്പ ഇപ്പ ഈ തീറ്റ തിന്നാന് ഇപോ ഒര് കിലോ തീറ്റ നമ്മക്ക് കിട്ടും നമ്മള് കൊറച്ച് പൈസ കൊടുത്തിട്ട് കൊറഞ്ഞ പൈസക്ക് അപ്പൊ അതിന്റെ എടേ കൂടി നമ്മുടെ നാടൻ കോഴിനെ കൂടി വളർത്തിയാല് വളർത്തെം ചെയ്യാം വെണങ്കി ന ഇപ്പ കോഴിയൾക്കിപ്പോ നല്ല വെലയാണല്ലോ കാര്യങ്ങള് ഇപ്പ കരിങ്കോഴീം കര്യങ്ങളൊക്കെ അപ്പ അതിന്റെ എടേ കൂടി ഇതുങ്കൂടെ ആഹ് സ്ഥലത്തന്നെ വളർത്താൻ കര്തണ്ടോ കോയിവ
അപ്പൊ ഈ നാടൻകോയിനെ ഇതിന്റെ എടേല് ഇട്ടാല് അയിത്തള് കൊത്തു കൂടൂലെ പ്രശ്നണ്ടാക്കൂലേ
അല്ല പ്രശ്നം ഉണ്ടാക്കാന എന്ന് വെച്ചാല് ഇല്ലല്ല പ്രശ്നം ഉണ്ടാക്കുവേക്ക ചെയ്യും പക്ഷേ നമ്മള് ചെറിയൊരു ചെറിയൊരു മറക് വെച്ചാണ് രണ്ട് കയറ്റെണ്ടാ ഭാഗൊക്കെ ഉണ്ടേ നാടൻ കോയൾക്കും ഏഹ് വെള്ള കോഴിയൾക്ക് വേണ്ടീട്ട് തീറ്റ ഇപ്പ ഒരു സ്ഥലത്തന്നെ കൊടുത്താൽ മതിയല്ലോ
ആഹ് അപ്പൊ കൊഴപ്പണ്ടാവൂല അത് നമ്മള് എന്ത് വെച്ചാല് ഞമ്മളന്ന് വീട്ടില് രണ്ട് മൂന്ന് നാടൻ കോഴി ഉണ്ടായിരുന്നു പിന്നെ മറ്റേ വെള്ളക്കോയിനേം കൊടുന്നപ്പോൾ അയിറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്ത് കൂടിങ്ങാണ്ട് രണ്ട് മൂന്നെണ്ണം ചാവൊക്കെ ചെയ്തു പിന്നെ വേറെ സ്ഥലത്തത്ത് മാറ്റുക ചെയ്തെ
ആഹ്
അതൊണ്ടാ ചോദിച്ചേ
ഈ വെള്ളക്കോയിനൊപ്പം നടൻകോഴികളെ ഇപ്പ അങ്ങനെ നിർത്താറില്ല കാരണം നാടൻകോഴികള് പറയുമ്പോ അത് നമ്മള് കൊറച്ചുടെക്കെ അങ്ങനെ പൊറത്തൂടെ നടക്കണ് വെള്ള കോഴി പറയുമ്പോ
വെള്ള കോയി പറയുമ്പോ നമുക്ക് കാണാൻ മാത്രം ഒരിത് ഇണ്ടാവ അയ് ഉള്ളില് ഒന്നും ഉണ്ടാവൂല ഒരു ജീവന് ഉണ്ടാവൂല നാടൻ കോഴി അങ്ങനെ അല്ലല്ലോ അല്ല അതിന് നല്ല കരുത്തുണ്ടാവും മ്ഹ് എന്നിട്ട് എങ്ങനാ അവിടെ മഴ ഉണ്ടോ മഴ കൊള്ളുന്ന സ്ഥലത്താ ഇത്
അല്ല മഴ കൊള്ളണ അപ്പൊ മറ കെട്ടീക്കണ് എല്ലാം റെഡി ആക്കീക്ക് ശരിയാക്കി വച്ചിക്കണ് പ്രശ്നങ്ങളൊന്നൂല്ല കുറുക്കന്റെ ശല്യം പറഞ്ഞാല് നല്ല ഇല്ല പിന്നെ നമ്മള് ഈ രാത്രി ആയ അപ്പൊ ഇത് എന്താ നാട്ടൂര് കൊറെ പട്ടികള് എറങ്ങിയേക്കണ് അപ്പ അയിന്റെ എന്താ ബംഗാളിനെ നോക്കാന് ഏൽപ്പിച്ചിരുന്നു നോക്കും നേരം കഴുകാ
ആഹ് നിങ്ങളാ പഴയ ഇതില്ലാം അവ്ടെ തന്നെയല്ലേ ഇപ്പളും ഇതാക്കുന്നേ അതിന്റെ നേരെ മൊളിൽ മലയാണല്ലോ അപ്പൊ അവിടുന്ന് കുറുക്കനും ഇതൊക്കെ ഉണ്ടാവൊല്ലേ
നമ്മളാ ചുറ്റാറ നമ്മള സ്ഥലത്തിന്റെ ചുറ്റ് പാടും എന്തായാലും കമ്പി കൊണ്ട് വേലി ഇല്ല അമ്മള കൊറച്ച് ഉയരത്തില് അപ്പൊ വല്യ മൃഗങ്ങളാന്നും അങ്ങനെ വല്ലാ കേറൂല പിന്നെ ഇപ്പ പാമ്പും കാര്യങ്ങളൊക്കെ നോക്കാണ്ടൂ പിന്നെ മൊത്തത്തിലേതായാലും കമ്പിയും കാര്യങ്ങളൊക്കെ ഇണ്ടാകും കറണ്ടും
അല്ല ഇതും വീടും തമ്മില് നല്ല ദൂരണ്ടോ നിങ്ങള് നിക്കുന്ന വീടും ഇത് സ്ഥലം ഇത് ഈ സ്ഥലം തമ്മില് എടക്കൊക്കെ വന്ന് നോക്കാന്
ആഹ് കൊറച്ച് ദൂരണ്ട് അതാണ്പ്പ ഞങ്ങള് വേറെ ഒരാളെ പണിക്ക് വെച്ചേക്കണേ അല്ലെങ്കി ഇപ്പ ഞാൻ തന്നെ ഏറ്റടുത്ത് ചെയ്തീനു കാരണം പണിയൊന്നുല്ലല്ലോ തീറ്റട്ടൊടുക്കാ പിന്നെ കൊറച്ച് വെള്ളം നെറച്ചൊട്ക്കാനോ
ആഹ് നോക്കി നോക്കാനുള്ള ആള്പ്പോ എവടെ നിക്കാ താമസിക്ക
അയിന് അവിടെ ചെറീ ആഹ് ചെറിയൊരു സ്പേ പെരമാരിക്ക് അത് കെട്ടി കൊടുത്ത്ക്ക്ണ് അയാൾക് താമസിക്കാനും പിന്നെ വള്ളത്തിനും കാര്യത്തിനും വേണ്ടിട്ട് ചെറിയ വള്ളം എല്ലാ സൗകര്യം ചെയ്ത്ക്കണ് ചെറുതായിട്ടൊക്കെ
ആഹ് അങ്ങനെയൊക്കെയാണ് ന്നിട്ട് ങ്ങക്ക് ഇതല്ലാതെ വേറെ എന്തേലും ഇതുണ്ടോ പരിപാടിന്തേലുണ്ടോ ഈ കോയിന്റെ തന്നെള്ളു
കോയിന്റെ ആഹ് ഞമ്മള് ചെറുതായിട്ടൊ ഇന്റെമായിരിക്ക് ഇങ്ങനെ കൃഷ്യന്നെണ് മൃഗങ്ങളെ വള ഇത്തകരങ്ങളൊക്ക ആയിട്ട് കാരണം അപ്പോ മഴടാവുമ്പോ നമ്മക്ക് വല്ലാതെ നോക്കേണ്ട ആവശ്യല്ല തീറ്റ കൊടുത്താ മതി പിന്നെ മ്മള് ചെറിയ നമ്മളിപ്പോ സ്കൂൾലൊക്കെ വിദ്യാലയത്തിലെ അധ്യാപകനല്ലേ ആഹ് ഒഴിവ് സമയപ്പൊങ്ങനെയൊക്കെ നോക്കുമ്പോ നല്ല ആശ്വാസം കിട്ടും അയിനനുസരിച്ച് നിന്നാ
ആഹ് പിന്നെന്താ വെച്ചാല് നഞമ്മടുത്തെ കുറച്ച് മലഞ്ചരക്കും കാര്യങ്ങളുംണ്ട് നിങ്ങള് അറിയുന്ന ആൾക്കാര തിങ്കലും ഉണ്ടോ നമുക്ക് നല്ലോം വേറെ കൊറച്ച്ങ്ങാണ്ട് സാനം കൊടുക്കാൻ പറ്റിയത്
ആഹ് ഞാന് ഇന്റെ മൂത്താപ്പാക്കതാ പണി ഞാൻ ചോയിച്ചോക്കട്ടെ
ആഹ്
കാര്യങ്ങളൊക്കെ
ങ്ങക്കറിയോ അയിന്റെ കാര്യങ്ങളൊക്കെ അറിയോ ങ്ങക്ക് തമിഴ്തോ ഒര് ഒരു നൂറ് നൂറ്റിയ്മ്പത് തേങ്ങീണ്ടാവും ഒര് ഒരഞ്ചാറ് ചാക്ക് കുരുമൊളകും അതേമായിരി ഒര് പത്ത് ചാക്ക് അടക്കിം പിന്നെ ആഹ് അതെന്നെള്ളുപ്പോ അത്യാവശ്യംല്ലത്.
അഹ് മൂപ്പരെ ആഹ് അല്ലാതെടു ഞാന് തിരുവല്ല സംസാരിച്ചിട്ടില്ല അപ്പൊ അയിനക്കറിച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെല്ലാം അറിയാ അല്ലാതൊന്നും അറീണില്ല ഞാൻ ഏതായാലേ അമുപ്പരൊക്കെ നമ്പ എന്താ കാര്യങ്ങളൊക്കെ എന്താ ങ്ങനെ ച്ചണ്ട് പിന്നെ വിളിച്ചോക്ക്
ആയിക്കോ ഇന്നെന്താ വേറെ പ്രത്തേകിച്ചൊന്നുല്ലല്ലോ
ഇല്ലല്ല അത് പ്രത്യേകിച്ച് പരിപാടി ഒന്നുല്ല
ആഹ് എന്നായിക്കോട്ടെന്നാ അഹ് പിന്നെ കാണാം